ഹലോ
അസ്സലാം അലൈക്കും
വലൈക്കും സ്സ്ലാം എന്തൊക്കെ വർത്താനം
നല്ല വർത്താനംന്നെ
എന്താ പണി
പണി എന്താ പലയ പണിയുണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കുവയാണ്
എന്ത് ഭക്ഷണാ ണ്ടാക്ക്ണേ
ചോറ് കറി ഉപ്പേരി മീൻ പൊരിച്ചത് ഒക്കെണ്ട് ഉ എന്താ അവിടെ
ഇവിടെ ഇന്നിപ്പം ഇനി തക്കാളി കുരുമുളക് പൊടിയിട്ട്കാണ്ട് താളിച്ച് കോയിമുട്ട പൊരിച്ച്
അവിടുത്തെ വർത്താനം ന്താ സൗണ്ട് കുറവാണല്ലോ
ഇവിടെ കൊഴപ്പൊന്നുമല്ല സുഖായിട്ട് പോണ്
ഉം മക്കളൊക്കെവ്ടെ
മക്കളൊക്കെ സ്കൂള് പോയിണ് ഇനി വൈകുന്നേരം പേരെ ക്കവാണ്ട് അപ്പോലൊക്കെ വന്നിട്ട് പെരെക്കോണം
അഹ് ശരി
ഉ
അപ്പൊ ഭർത്താവ് ഏന്റെ പോയി ഹസ്ബൻഡ് ജോലിക്കോ യോ
ത്താവ് ഇന്ന് പണിക്ക് പോയിണ്
ആഹ
ഉം ഇങ്ങള് എന്ത് കൂട്ടാനാ ണ്ടാക്ക്ണേ എന്ത് കറിയാ എന്താ കറി
കറി ഇപ്പൊ ഇന്ന് വലിയൊരു കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ച കാര് ചെറിയൊരു കറി ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നത്തെമാതിരി കറികളൊന്നും കുറേ ഉണ്ടാക്കിയില്ല ഉം അനെ തക്കാളി താളിപ്പ് മുട്ട പൊരിച്ചത് അതൊക്കെയാണ്
ഏ ഇന്ന്പ്പോ അതൊക്കെ ണ്ടാക്കി ട്ടൊള്ളൂല്ലേ
ഉം ഇപ്പോനീ മകളും കുട്ടികളൊക്കെ ഇപ്പ വരും അപ്പൊ അവർക്ക് ഭക്ഷണം ഉണ്ടാക്ക ണം അത് അത് കഴിഞ്ഞിട്ട് വര് അവര് വന്നിട്ട് അവരെ കൂടെ ടൗണിൽ പോണം ഇന്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും കൊടുക്കാനൊക്കെ ഉണ്ട്
ഏ അപ്പൊ ഇന്ന് ബിസിയാണ് അപ്പം കൊറച്ച്
അപ്പം ഇന്ന് ഫുള്ള് വി ചെയ്യണം അത് കഴിഞ്ഞ് വന്നിട്ട് വേണം വലിയ മകൾ നാളെ ഗൾഫിൽ പോകാണ് അവളെ വീട്ടിലൊന്ന് പോയി വരണം
അതിന് വേണ്ടി ഒന്ന് പോണം അങ്ങനെ ഇന്ന് ഫുള്ള് ബിസി ഉള്ള ദിവസമാണ്
അ ശെരി വല്യയമകളൊക്കെ ഗൾഫക്കൊക്കെ പോവാല്ലേ ജോലിയൊക്കെ ള്ള മകളാ
ആഹ് ഓക്ക് ഇവടന്നെ ജോലിള്ളതാ പക്ഷെ ജോലി ക്ക് ഹേ ന്ന് ഒള് ലാ ലീവ് ട്ത്ത്ട്ട് പോവാ ഹസ്ബൻഡിന്റെ ട്ത്ത്ക്ക് അവളും മകളും കൂടി ഹസ്ബന്റെ അടു അ പോവ കുറചൂടെ കഴിഞ്ഞിട്ടേന് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പൊ അവിടെന്ന് പോയി വരണം ഉം
ഇങ്ങള് പോണില്ല്യാ ഓല കൂടെ
ഞാന അവരുടെ കൂടെ പോണില്ല എന്നെ എനിക്ക് പോകാൻ കയൂല അപ്പോത്തിന് എന്റെ ചെറിയ മോന്ക്ക്‌ സുഖ ഇല്ലാതെ ആയി. അപ്പോ റെസ് ഇതിലാണ് അപ്പോ ഓളെ നോക്കി നിക്കാന്ണ്ട് അല്ലെങ്കെ ഞാനും പോയിന്ന് ഇന്ക്കും പോവാനുള്ള ചാൻസ്ക്കെ ഇണ്ടേന്ന് പക്ഷെ പോയില്ല
അഹ് ശരി ഏ ചെറെ മോളാണേ അവിടെ കൊയക്ക്ണ ഒച്ച കേട്ട് ചെറിയ മോക്ക എന്താ റെസ്റ്റ് എന്താ പറ്റി
ആ ഏ
ഹലോ ചെറിയ മോക്ക് എന്ത് പറ്റി
ആഹ് പ്രശ്നോണ് വല്യ ഓക്ക് വിന്തനീം വീസനെക്ക വന്നപ്പളേ കൊറച്ചൂസം കൊറച്ച് ദിവസം ഹോസ്പിറ്റലിലഡ്മിറ്റ് ചെയ്യുന്നേ രണ്ടാഴ്ച്ച അവട് ടേന്ന് അത് കഴിഞ്ഞ് വന്നിപ്പ വീട്ടിലതേമാതിരി റസ്റ്റെടുത്തോണ്ട് നിക്ക്ആണ് ആരു ഇല്ല്യ ഞാനും അവള് മാത്രേ ഒള്ളൂ അപ്പൊ ഓളെ നോ പരിചിക്കാൻ ഞാനേ ല്ലാത വേറാരുല്ലല്ലോ അപ്പൊ എനിക്ക് എവിടേം പോവാൻ പറ്റൂല ഞാനെവിട്യും പോവലൂല്ല്യ അപ്പൊ അങ്ങനേ വീട്ടിലന്നെ അടങ്ങിയിരിക്ക്അ
അത് ശരി ഉം
പിന്നെന്താ വേറെ? എന്നാ ഫോണ് കട്ടായോ? സംസാരിരിക്കണത് കേക്കണില്ല്യല്ലോ? ഹലോ? ഹലോ? ഹലോ ഇതെന്താ എവടേ പോയത്. സംസാരിക്കാനെന്താ ഒന്നും കേക്കണില്ല്യല്ലോ? ഉം ഭക്ഷണൊ കഴിഞ്ഞണ്ടോ? എന്താ വേറെ ഡ്യൂട്ടി കു